ഹലോ
എന്തവിഷേസം ഉണ്ട് ണ്ട് ണ്ട് ടുത്തന്നേ
എങ്ങനേ
ഇല്ല കുളിഒന്നും കഴിഞ്ഞിട്ടില്ല ആഹ് ന്നോമ്പാണ് അങ്ങനെ ഓരോ ഓരോ തെരക്കില് പെട്ടിട്ട് അങ്ങനെ ന്നേരം വൈകിപ്പോയി വിളിക്കാള്ളെ സമയൊക്കെ ന്നേരം വൈകി പോയി ഇന്ന് ഒൻമ്പതാമത്തെ ന്നൊമ്പാ ഉം ഒമ്പതാമത്തെ ന്നോമ്പാണ് ഒന്ന് മുതല് പിടിച്ചിക്ക്ണ്
ആഹ് ഒൻപത് പിടിച്ചായ്ര്ന്നോ ആഹ് ന്നോ ന്നോമ്പാ ന്നോമ്പാ
ആഹ് ആഹ് അഹ് അപം പണികളൊക്കെ കഴിഞ്ഞോ രാവിൽത്തെ പണികള് ഇണ്ടായിന്നോ?
പണി കഴിഞ്ഞോണ്ടൊക്കെ ഇരിക്ക്ണു അന്ന് അങ്ങനെ പണിഒന്നും ചെയ്യാൻ കേറണ്ടല്ലോ അങ്ങനെ
ആഹ് അഎല്ല വീട്ടിലെല്ലാർക്കും ന്നോമ്പ്ണ്ടോ വീട്ടിലെല്ലാർക്കും നോമ്പ്ണ്ടോ?
എല്ലാത്ത്ന് ന്നോമ്പ്ണ്ട് കൊച്ച് കുട്ടിക്ക് മാത്രേ ഇല്ലാത്തൊള്ളൂ
ആഹ് ഇവടെ ഇനിക്കുംഇമ്മാക്കും തന്നെ ഒള്ളൂ ന്നോമ്പ് പിന്നെ ആർക്കൂല്ല്യ അപ്പ പിന്നെ രാവിൽക്കത്തൊ ഫുഡ് മുഴുവൻ ഇണ്ടാക്കാണ്ട് രാവിലേ ത്തെ പരിപാടി കഴിഞ് ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ് അയ്ൻ്റടേല് കൊറേ ഫോൺ മ്മലും മറ്റുള്ളതൊക്കായിട്ട് ഒരോരോ ആവശ്യങ്ങള് ണ്ടായപ്പള് അങ്ങനെ ന്നേരം വെയ്കിപ്പോയി അപ പിന്നൊക്കെ ന്നേരംവെയ്കി ആഹ് തിരുമ്പാന്ന്ന്ന് ആപ്പം വെയ്ല് കണ്ടപ്പള് മഴൊക്കണ്ടഔടെ? ആഹ് രാവിലെ എന്തേന്ന് കുട്ടിക്ക് കടിണ്ടാക്കി കൊടുത്തഹ് ആഹ് രാവിലെ ഒരു മഴ ഇണ്ടായിര്ന്ന് പിന്നൊന്ന് പിന്നൊം പ്പം ന്നല്ല വെയിലാണ് അപ്പ പിന്നെ ഒരുപാട് തിരുമ്പാള്ളൊക്കെ ഇണ്ടായിന്നു അപം തിര്മ്പി വേഗം തോരട്ട് കാണ്ട്
ആഹ്
അപ്പങ്ങെനെ ഫോണ് മ്മേ ഇര്ന്ന് ന്നോക്കിയതാണ് അപോ വേറൊന്തൊക്കെ ന്ന്എന്താ ഞി വൈന്നാരം പരിവാടി
വൈകുന്നേര എനാ അപ്പവും ചിക്കൻ കറിം വെക്കാന്നോർത്തു ഒണ്ടാക്കാന്നോർത്തു
ആഹ് ഏഹ് എങ്ങനെ എന്തപ്പം പത്തിര്യോ അതോ വെള്ളപ്പോ
ആഹ് വെള്ളേപ്പം
വെള്ളപ്പം ഉം ഏഹ് വെള്ളപ്പം എങ്ങനെ ഇണ്ടാക്കാറ്? എങ്ങനെ ഇണ്ടാക്കാല് പേക്കറ്റ് വാങ്ങലാ പൊടി
ഇല്ല വീട്ടി അരക്കും ന്നമ് ന്നാപ്പുആയി ന്നമ്മുടെക്കേ തലോസ്തെ മാവ് ഇഷ്ടമാരി കാണും ഒരു ന്നാലഅഞ്ച അപ്പത്തിനുള്ള കാണും അപം
ആഹ്
അന്ന് രാവിലെ ഒരു ആറ് മണിയാഉമ്പം അരച്ചു വെച്ചാ ഒരു ഒമ്പ മണിയാവുമ്പം നല്ല പുളിച്ചോങ്ങും
മനസ്സിലായില്ല നമ്മള് ഇഡലി മാവ് ഇഡലി മാവ് ബാക്കി ഉണ്ടെങ്കി അത് എടുത്തുവയ്ക്കും
ആഹ് ആഹ് അപ്പത്തിന്റെ മാവ് ഇഡലിയുടെ അല്ല അപ്പത്തിന്റെ മാവ്
നമ്മൾ ഈ വെള്ളപ്പത്തിന് മാവന്നെ
ആഹ് ബാക്കി ഉണ്ടെങ്കി താന എടുത്ത് വെക്കും എന്നിട്ട് ചുടുന്ന ദിവസം രാവിലെ അരി വെള്ളത്തിൽ ഇ ഇട്ടേക്കും
എന്നിട്ട് രാവിലെ അരച്ച് വെക്കും ആറ് മണി ആവുമ്പോ അരച്ചാ ഒരു എട്ട് എര ആവുമ്പോ നല്ലൊളിച്ചു പൊങ്ങും
ഈസ്റ്റ് ഒന്നും കൂട്ടേണ്ട
ഒന്നും ചെയ്യണ്ട ഈ മാവ് മാത്രം മതി
ആഹ് അതെങ്ങനെയ അരയ്ക്കല് തേങ്ങയും എന്തൊക്കെ കൂട്ടലേല് അതിൽ
തേങ്ങ ചേർക്കൂല ചോറും അരിയും മാത്രമേ ചേർക്കുള്ളൂ
ആ ചോറു അരിയും പഞ് നുള്ള് ഉപ്പും പഞ്ചസാരയും കൂട്ടിയിട്ട് അരച്ച് വെക്കും
ആയില്ല ഞങ്ങൾ പഞ്ചസാര ഇടൂല ഇല്ല ഇല്ല ഉപ്പും ആ ഉപ്പ് ചുടാൻ നേരത്തിടുള്ളൂ
ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയാലോ അധികം ഇ കൂടുതൽ നന്നാവാറില്ല അപ്പോ ഇതുപോലെ ഞാൻ ഇതേപോലെളിച്ച വിളിക്ക്പോ ഒരിക്ക റെസിപി ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞന്ന് വള്ള അവല കൂട്ടിട്ട് ഈസ്റ്റും കൂട്ടയിട്ട് അരച് വെക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ സാധാരണ നമ്മൾ സാധാ നിർദോഷ ണ്ടല്ലോ നിർദോഷ ഉണ്ടാക്കാറ അപ്പോ നമുക്ക് മാവ് വിടുത്തക്കാനൊന്നുമില്ല അപ്പൊ അതെടുത്തക്കുമ്പോ
മാവ് ഇരിക്കുമ്പോൾ ഒക്കെ ചീത്ത ആകുമല്ലോ മോളിൽ വെക്കുന്ന ആട ഇടുല്ലോ ഇതെന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ മാവ് എത്ര നാൾ ഇരിക്കും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ നമ്മള് അപ്പ ഈസ്റ്റ് എന്ന് പറയുന്ന സാധനം ഞങ്ങടെ വീട്ടിൽ ഇല്ല
ഇല്ല അപ്പം അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇപ്പ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോ ഫസ്റ്റ് ആയിട്ടുള്ള മാവ് എങ്ങനാണെക്കാരം
മാവ്ന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അടുത്ത വീട്ടീന്ന് മേടിക്കും ഇച്ചിരി മാവ് എന്നിട്ട് അരച്ച് തലേദിവസം വെക്കും പിറ്റേദിവസം പുളിക്കുവൊള്ളൂ ഇത് നമുക്ക് ഒരു മൂന്ന് നാല് അപ്പത്തിനോള മാവ് ഫ്രിഡ്ജിലഉണ്ടെങ്കിൽ
ആ
എന്തെയാണെന്ന് വച്ചാ നമ്മൾ തലേദിവസം അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം
ആഹ്
അപ്പ പിറ്റേ ദിവസം രാവിലെ പഴഞ്ചോറും വേണം ഈ അരിയും കൂടെ കഴുകി അരക്കണം മിക്സി ഇട്ട്
ആഹ്
എന്നിട്ട് അങ്ങ് മൂടി വെച്ചേക്കണം മൂടി വെച്ചിട്ട് ചുടാൻ സമയമാകുമ്പോൾ ചുടുന്നതിന് തൊട്ടുമുമ്പ് ഉപ്പിട്ട് ഒന്ന് ഇളക്കണം
ആഹ്
എന്നിട്ട്
കൂടുതലും വെള്ളപ്പം കൂടുതലും ഈ അപ്പം തന്നെ ഉണ്ടാക്കാറ്
പിള്ളേർക്ക് അല്ല ഈ അപ്പാ നല്ല സോഫ്റ്റ് അപ്പം ആയതുകൊണ്ട്
ആഹ്
എല്ലാവർക്കും തന്നെ ഇഷ്ടമാ
അതെങ്ങനെ നമ്മള് ഈ അപ്പച്ചട്ടിയില ഇടാർ അതോ പരത്തി നോൺസ്റ്റിക്കിന്റെ പാത്രത്തിൽ വട്ടാക്കി അങ്ങനെ ചൂടാറാ
അത് നോൺസ്റ്റിക്കിന്റെ പാത്രം ഒന്നുമില്ല ചൂടും
രണ്ട് രീതിയിലും ചൂടും. പക്ഷെ, അയ്ക്ക് എന്തൊക്കെയ കറികള ഉണ്ടാക്കാറ്.
ഉണ്ടാക്കും കിഴങ്ങ കറി കടലക്കറി അങ്ങനെ കറി ഏതാ നോക്കൂല്ല. ബീഫ് അങ്ങനെയൊക്കെ ഏത് കറിയും ചേരുമല്ലോ അപ്പത്തിനെയാ.
അപ്പത്തിന് പിന്നെ കടലക്കറി മറ്റുള്ളതൊഴിച്ച് മീൻ കറിവല്ലാതെ ചേരൂല പക്ഷെ ബാക്കി ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല ങ്ങനെ ചേരും.
മീൻകറിയും, പുട്ടുമാണോ കൂടുതലുണ്ടാക്കണെ.
ആഹ് മീൻകറിയും പുട്ടോ? പുട്ടെങ്ങനാ പാക്കറ്റു വാങ്ങാറ
അല്ല, എല്ലാം അരിപ്പൊടീല് വാട്ടിയെടുക്കും വാട്ടിയെടുക്കും. അല്പം വെള്ളംവെച്ചിട്ട് അരിപ്പൊടി വാട്ടും, അരിപ്പൊടികൊഴ വാട്ടിയിട്ടപ്പ തന്നെ ഇളക്കി വാ, ഇറക്കി വെക്കും.
ആഹ്
എന്നിട്ട് ഒന്ന്, ഇളക്കിക്കും ഇളക്കി വിട്ടി ട്ട് മിക്സിയിലൊന്ന് ക ഒറ്റ കറക്കു കറക്കു കയുള്ളൂ.
നമ്മളു സാധാരണ നമ്മള് പത്തിരിക്കൊക്കെ ഒന്ന് കൂടുതലെടുക്കണ വെള്ളം.
വേണ്ട, വേണ്ട, വേണ്ട അല്പം വെള്ള കൊണ്ടു പുട്ടു നനയാൻ വേണ്ടി മാത്രം വെള്ളം മതി.
ആഹ്, ഒരു കപ്പ് പൊടിക്ക് ഒരു അരക്കപ്പ് വെള്ളം മെടുക്കയുണ്ടാവുളൂ അന്നേരം.
അങ്ങനെ അളവൊന്നും നോക്കൂല, ചെറിയൊരു നനവുമതി പുട്ടു പൊടിക്ക്.
ആഹ്, അപ്പൊ പിന്നെ അങ്ങനെയാണുചെയ്യാറ്. അപ്പൊ നിങ്ങളെ ഭാഗത്തൊക്കെ വേറൊ ഒരു.
അളവൊന്നു മില്ല. തോന്നി വെള്ളം എടുത്തു വയ്ക്കു മെന്നിട്ടു പൊടി ഇട്ടൊ ന്നിളക്കും. ഇട്ടു കഴിഞ്ഞാലപ്പ ത്തന്നെ ഇളക്കും. വെച്ചൊണ്ടിരിക്കൂല്ല.
ആഹ്, അങ്ങനെയാണല്ലേ? എന്നിട്ട് അപ്പത്തന്നെ, അപ്പത്തത്തെ തീ ഓഫാക്കിയിട്ടിറക്കി വെയ്ക്കും.
ഇറക്കിവയ്ക്കു മെന്നിട്ട് ഒന്നി, ഒന്നു കൂടിയൊന്ന് ചുമ്മാ തീയില്ലാതെ ചുമ്മായിളക്കി വിട്ടിട്ട്. മിക്സിയുടെ ജാറിലേക്കിടും കുറേശെ, കുറച്ചിടും എന്നിട്ട തിനെയൊന്നടിച്ചു വെക്കും. ഒന്നേ കറക്കുളളു മിക്സിയില്, പിന്നെയൊന്നും കൂടിയിടും ഒന്നും കൂടെ കറക്കുമങ്ങനെ രണ്ടുപ്രാവശ്യം കറക്കുമ്പോത്തേനും തീരുവല്ലോ?
അതെ, അതെ, അതെ, അപ്പൊ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും.
ആഹ്, നല്ല സോഫ്റ്റു പുട്ടാ.
നമ്മളാ കടയിൽ നിന്നു വാങ്ങണ പൊടീന്റെ, പാക്കറ്റിന്റെ അതുപോലെ ആകുവോ?
അത് തരു തരിപ്പുണ്ട ല്ലോ? ചെറിയ തരു തരിപ്പുണ്ട ല്ലോ?
അത് തരിപ്പുണ്ടതിനു വേറൊരു ടേസ്റ്റാണ്, അതാണെങ്കിൽ നമ് ഇതാകുമ്പോ, നമ്മളുപൊടി പൊടിച്ച്. പൊടിച്ചുണ്ടാ ക്കിയതിനൊരു ടെസ്റ്റാണേ, ഉണ്ടാവ്ക ല്ലേ?
ആഹ്‌, മിക്സിയിൽ പൊടിക്കുന്നത് നല്ല മയവാ.
ആഹ്, ഓരോ ഭാഗത്തും ഓരോ ഐറ്റത്തില ല്ലേ, ഇനിയങ്ങനെയൊന്നു ചെയ്തു നോക്കണം. ഏതായാലും അങ്ങനെ തന്നെ പിന്നെ, നമ്മളരിമാവ് പു നമ്മളുതലേന്നു കുറച്ചൊരു ഉം. ഒന്നോ രണ്ടോ കയ്യിലെടുത്ത് ഉപ്പിട്ടു വെച്ച തുപുളിപ്പിച്ചിട്ടങ്ങനെ ചേർക്കാൻ പറ്റുവോ?
അങ്ങനെ എന്ന് വെച്ച, ഞാൻ ചേർത്തിട്ടില്ല, നമ്മളപ്പുറെ, അടുത്ത വീട്ടിൽ നിന്നു മേടിക്കുകയാണിവിടെ ക്ക, അങ്ങനെ വീടുകളിൽ കൂടെയുണ്ടല്ലോ, ചിലപ്പം പുളിച്ച, പുളി പുളിച്ച മാവാകുമ്പോം അതു ശരിയാവും, ഒന്നല്ലേ ര രണ്ടു പ്രാവശ്യം ഒന്നരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം. ശരി യാകും, പിറ്റേ ദിവസം ശരിയാകും, എന്നുവച്ചാൽ പിറ്റേ ദിവസമരച്ചു വെച്ച മാവുണ്ട ല്ലോ? നമ്മക്ക്.
നമ്മളു പിന്നെ അങ്ങനെ കൂടുതൽ എടുത്തു വയ്ക്കാത്തെ, നമ്മുക്കെ ന്നു മങ്ങനത്തെ ദോശയുണ്ടാക്കറില്ല. ഞങ്ങളൊക്കെ വല്ലപ്പോഴുമുണ്ടാക്കാറുള്ളൂ, ഇപ്പോ കുറ കറച്ചു ദിവസം മുന്നേയിതേ പോലെ ഞാനിതു പോലെ ഒരാളെ കൊണ്ടു റെസീപ്പി ചോദിച്ച പ്പോ, യീസ്റ്റൊ ക്കെയിട്ടു കൊണ്ട് വെള്ള പോലെ ഇട്ടു കൊണ്ടു ഞാൻ അരച്ചു വെച്ചു.
ഈസ്റ്റിട്ട് അരച്ചു വെയ്യാ ഞാൻ പറയട്ടെ. ആദ്യം ഈസ്റ്റിട്ട രച്ചു വെച്ച അപ്പത്തിന്റെ മാവുണ്ടല്ലോ? അതിച്ചിരി യെടുത്തുവെക്കണം. എന്നിട്ടു പിന്നെയും ഇതുപോലെ യരച്ചുനോക്കണം. എന്നിട്ടു പിന്നെ ഈസ്റ്റ് ചേർക്കുകേ വേണ്ട. പിന്നെ ഇതുപോലെ അരച്ചര ച്ചെടു നോക്കിയാ മതി. അപ്പം നമുക്കാ പുളിമാവാദ്യം കിട്ടു, ഈസ്റ്റിട്ട് കിട്ടു വല്ലോ?
ആഹ് ആഹ്
പുളിമാവു രണ്ടു മൂന്ന് നാലപ്പത്തിന്റെയെങ്കിലും മാവുവേണം കേട്ടോ
നാലപ്പത്തിന്റെ മാവെങ്കിലും വേണം അപ്പൊ കൊറച്ചൊക്കെ വേണമല്ലേ
അപ്പം പിന്നെനമുക്ക് രാവിലെ ഒരു രണ്ടുമണിക്കൂറുമുമ്പ് അരച്ചു വെച്ചാ പുളിക്കും എളുപ്പം പുളിക്കും പുളി അപ്പത്തിന് പുളിചൊവയേവരൂല
ആഹ് അങ്ങനെ അങ്ങനെയാണല്ലേ
ആഹ്
പുളികൂടാനും പാടില്ല നമ്മള് ഞാന് ചിലപ്പോക്കെയരച്ചുവെക്കുമ്പോ ചിലപ്പോടേസ്റ്റുവ്യത്യാസം വരും നമ്മുടെ ചിക്കൻ കറിയും മറ്റുള്ള കയ്ൽ നക്കണള്ളൂ വേറള്ള കറികളൊന്നും വെച്ചാൽക്ക് ടേസ്റ്റ് ഉണ്ടാവൂല്ല പിന്നെ പുട്ടല്ലാതെ വേറെന്ത കടികള് ഇണ്ടാക്കാറ്
ഭയങ്കര പുളിയാ അപ്പത്തിന്
ഏഹ് ഞങ്ങക്ക് പുളി തന്നെ വരാറില്ല
ആഹ് ഇവിടെ നമ്മള് ഇച്ചിരി മാവള്ളൊപ്പ നമ്മൾ തലേ ദിവസം ചിലപ്പോ അരച്ച് വെക്കുവേ അപ്പം ഭയങ്കര പുളിയായിരിക്കും രാവിലെ പുളിച്ചങ്ങോട്ട് ഇതാകും
ഏഹ്
അതൊണ്ട് ഇപ്പം രാവിലെ അരക്കുള്ളൂ എല്ലാം
അങ്ങനെയല്ലേ
ഉം
പിന്നെ വേവും മാവ്ക്കുട്ടി അതെ അതെ കുട്ടി എവിടക്ക് പോയി സ്കൂളിൽ പോയാ
ആഹ് സ്കൂളിൽ പോയെക്കണു നാലാംക്ലാസില്
ആഹ് പിന്നെ
ആഹ് കുട്ടികൾ കുട്ടികളൊക്കെ പഠിക്കുവാണോ എത്രയിലക്കെ
ഒരാള് ഏഴില് ഒരാള് നാലില് ഒരാൾ എൽ കെ ജി മൂന്നാളുണ്ട്
ഉം ഉം ഉം
മഴ ചാറുന്നുണ്ട് അപ്പ അയാലും വന്ന് എടുക്കാനേ ഓടിയതാണ്
ഞങ്ങക്ക് ആഹ് ഞങ്ങക്ക്പിന്നെ മോളിൽ ഷീറ്റ് ഉള്ളോണ്ടാ അതിന്റെ അടിയില ഇടുന്നെ അപ്പം എടുത്തോണ്ട് നടക്കണ്ടാ ഇടുകാ ഇടാൻ നേരത്ത് എടുക്കുവാ
ഇനി ഇനി അത് ഇടൂല ഒരു വ ഒരു വട്ടം എടുത്താ പിന്നെ ഇടൂല
പിന്നെ ഇടൂല ആഹ്
പിന്നെ നമുക്ക് പോവാൻ മടിയാണ്
ആഹ് അത് ശരിയാ ഏറ്റവും ഏറ്റവും പാട് തുണിയുടെ പുറകെ നടക്കാനാ സമയവും പോവും ഉം കയ്ക്കും വേദനയെടുക്കും പൊക്കി പൊക്കി ഇടുന്നത്
ആദ്യം തന്നെ നമുക്ക് മഴ ചാറൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടൂല അങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ കോണീന്റെ ഇതി കൊണ്ട പോയിട്ട് അവിടെ അഴ കെട്ടിട്ടുണ്ട് അപ്പ അതിന്റെ ഉള്ളിൽ കൊണ്ട പോയിടും
ആഹ് ഞങ്ങള് മുകളില് ഷീറ്റ് ഉള്ളത് കൊണ്ട് അതിന്റടിക്കൊണ്ട് ഇടുള്ളു
ആഹ് ആഹ്
പിന്നെ അവിടെ നല്ല വെയിലുണ്ടല്ലോ മരങ്ങളൊന്നുമില്ല അപ്പൊ നല്ല ചൂടായി കിടക്കും രാവില രാവിലെരച്ചിട്ടില്ല ഇനി അരക്കണം ഒരു മൂന്ന് മണിയാവുമ്പോ അരച്ചാ പിന്നെ ഒരു ആറു മണിയാകുമ്പം ചുടാലോ ആഹ് നന്നാ പൊങ്ങും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇല്ല ഇല്ല ചുമ്മാ അരച്ച് വയ്ക്കുള്ളൂ
ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് ഇപ്പ ഇങ്ങനെ സംഭവം ഞമ്മളൊന്നും എത്ര ഇഡ്ഡലിക്കും കൂടെ അരച്ചാലും കൂടെ അതാവില്ല ഈ അരക്കുമ്പോ ചൂടാവണണ്ട് എന്തെങ്കിലും പ്രശ്നുണ്ടോ ചിലപ്പോ നമ്മൾ അരക്കുമ്പോ ചൂടാവല്ലോ മാവ് ആഹ്
ഇി ചോറു കൂടിപ്പോയാൽ ഒക്കെ ഈ ഇഡലി ശരിയാവാത്തത് ചോറാണ് അരയ്ക്കണ കൂടെ കൂടെ
ആഹ് ചോറ്
അരിട് ചോറ് അത് ചിലപ്പ കൂടിപ്പോയാൽ ഇഡലി ഒക്കെ ശരിയാവൂലന്ന് പറയും പൊങ്ങൂല അതെല്ലാം കണക്കിന് വേണം കൂടി ചോറ് കൂടി പോയാൽ ഒക്കെ അതിങ്ങനെ അതിനെ ഒത്തിരി പൊങ്ങൂലാന്നൊക്കെ പറയുന്നത് കേൾക്കാം
ആഹ് അങ്ങനെ ഉണ്ടല്ലേ പിന്നെ വേറെ എന്താ അപ്പങ്ങൾ ഉണ്ടാക്കാറ് രാവിലെ ഇവിടെ
വേറെ നമ്മള് ഇടിയപ്പം പത്തിരി അങ്ങനെ നമ്മള് ചുമ മാത്രമേ ഉള്ളൂ അല്ലതെ നമ്മള് മറ്റേ നൈസ് പത്തിരി കൂടു അത് നൈസത്തിന് മേടിക്കുവേണ
ഞങ്ങളവിടെക്ക നൈസ് പത്തിരിയാണ്
ആഹ് ഞാൻ ഞങ്ങടെ വീ എന്റെ വീട്ടിലൊക്കെ ഒണ്ടാക്കും പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കാറില്ല ഞാൻ ഇന്നാള് ഉണ്ടാക്കിയത് ഉപ്പില്ലാത്ത ഇവര് കനം കൂടുതൽ ആണെന്ന് പറയും നമ്മൾ ഉണ്ടാക്കുമ്പോ അതുകൊണ്ട് ഞാന് ഉണ്ടാക്കൂല ഇവിടെ മേടിക്കേള്ളൂ ആൾക്കാരൊക്കെ വരുമ്പോ മേടിക്കും
ഓക്കെ ഓക്കെ ശെരിന്നാല്
ശരിയെന്ന്